ഹലോ
നമ്മളീ പാലപ്പത്തിന്റെ മോഡലെന്നെണോ ഈ കള്ളപ്പം ന്ന്റിണത്
ആഹ് ഏകദേശം അതുപോലെ തന്നെ പാലപ്പത്തിന്റെ മോഡല് തന്നെ
ആഹ് ആഹ് ന്നട്ട്തര് ചിങ്ങാണ്ട് പാലപ്പച്ചട്ടിയിലാണോ ഇത് ണ്ടാക്ക ആഹ് ആഹ്
ദോശക്കല്ലേല് ചുട്ടെടുക്കും
ആഹ് ആഹ്
പാലപ്പത്തിന്റെ എനി ആ ആ കല്ല് എനിക്ക് പിടിച്ചിട്ടി ഇങ്ങനെ റോട്ടേറ്റ് ചെയ്യുമ്പോ ഒരു സുഖം തോന്ന്ന്നില്ല അത് ഇരുമ്പിന്റെ അതോണ്ട് ഭയങ്കര വെയിറ്റ് ഉണ്ട് അയിന്
ആഹ്
അപ്പൊ എനിക്കത് പിടിക്കാൻ പറ്റുന്നില്ല
ആഹ് ആഹ്
പിന്നെ മമ്മി ഉണ്ടാക്കുന്ന സമയത്തണോ മമ്മി അതിൽലുംണ്ടാക്കും
ആഹ് ആഹ് ആഹ്
ഞാന് അല്ലാത്തൽ തന്നെ ഉണ്ടാക്കല അധികം അതില ആകുമ്പോ എനിക്ക് എളുപ്പപ്പണിയല്ലേ
അതാണ് എളുപ്പമാണ്. ദോശ പോലെ എങ്ങനെ പരത്തിടുത്താ മതിയല്ലോ അല്ലെ
ആഹ് അതെ അങ്ങനൊക്കെയാണ് ഞാൻ നോക്കുമ്പോ പിന്നെ രാവിലത്തെ ചെലപ്പോ കൊച്ചിനെ വിടുന്ന തിരക്കില് വിറകടു പ്പത്ത് ഒരു ഗ്യാസിൽ എന്തെങ്കിലും കറിയും വെക്കും
ആഹ്
പിന്നെ ഒന്നിലപ്പവും ചുട്ടെടുക്കാല്ലോ
ആഹ് ആഹ് ഉംഹ് ഉംഹ്
അങ്ങനെ ചെയ്താ കൊഴപ്പല്ലല്ലോ മക്കളൊക്കെ പഠിക്കുവാണോ
ആഹ് ഒരാള് അഞ്ചാം ക്ലാസ്സില് ഒരാള് ഒന്നാം ഒന്നാം ക്ലാസ്സില്
ആഹ് അതെല്ലേ ആഹ് മോളും മോനുവാ ആഹ്
അവര് അവിടെ
ഇവിടെ ര മൂത്ത മോന് രണ്ടാം ക്ലാസ്സി പഠിക്കുവാ
ആഹ് ചെറിയാള്
ചെറുതിന് ഇനി അടുത്ത വ്യാഴാഴ്ച വരുമ്പോ ഒരു വയസ്സാകും
ആഹ് രണ്ടാളും റല്ലേ ആഹ് നിങ്ങളീ പൂവട ഉണ്ടാക്കലുണ്ടോ
എന്താ
പൂവട പൂവടന്നല്ലേ അതിന് പറയാ എന്താ ശർക്കരയും തേങ്ങയൊക്കെ, ശർക്കരയൊക്കെ തേങ്ങൊക്കെ ഇട്ടിട്ട് ആവില് വേവിക്കും
ആഹ്
നമ്മളെ അരിപ്പൊടിയി തന്നെ പത്തിരിക്ക് പോലെത്തെ അയിനെന്താ പറയിങ്ങളവിടെ?
ഏഹ് എനിക്ക് മനസ്സിലായില്ല ആദ്യായിട്ട് കേക്കുന്നയാ
ആഹ് പൂവടാ അറിയാം നമ്മള ഇവിടൊക്കെ, ഇനി അവിടെന്താ പേര് എനിക്ക അറിയില്ല നമ്മള് പത്തിരീന്റെ അരി പ്പൊടി ഇല്ലേ അതുകൊണ്ട് പരത്തിയിട്ട് വാട്ടിങ്ങാണ്ട് പര ത്തുംന്നിട്ട് അതീക്ക് തേങ്ങയും എന്താ ശർക്കര പൊടിടും എന്നിട്ട് പിന്നെ ആവിയില് വേവി
ഇലേല് വെച്ചിട്ടാ
ആ എലീലല്ല അരിപ്പൊടിയില് പത്തിരീന്റെ പോലെ നമ്മള് പെരത്തിയിട്ട്
ആഹ്
അരി ആഹ് എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കും ഞങ്ങളവിടെ
ആഹ് നമ്മളങ്ങനെ ഉണ്ടാക്കില്ല. നമ്മള അങ്ങനെ ഉണ്ടാക്കുന്നെ വാഴലയില് പരത്തിയിട്ടുണ്ടാക്കും അല്ലാണ്ടാക്കൂല്ലാ അല്ലാണ്ടാക്കൂല്ലാ
ആഹ് ആഹ് ഞങ്ങള് വായന്റെല ഉപയോഗിക്കാതെ അങ്ങനെ നേരിട്ട് അങ്ങനെ ആവിയില് വേവിക്കും
ആഹ് അങ്ങനെയാക്കാല്ലേ
ആഹ് ആഹ് അങ്ങനെ വായന്റെലെല് ആക്കുമ്പോ പൊട്ടുംണ്ട പൊട്ടുണ്ടാവൂല്ലാല്ലേ അല്ലെ
ല്ലാ പൊട്ടു ഒന്നുല്ല അങ്ങനെ ഞാൻ ഇടക്ക് ചെയ്യലുണ്ട്
ഏഹ് എന്നും ഉണ്ടാക്കുവോ എന്നും വേണം ഇങ്ങനെ ചായക്കടിയൊക്കെ
ഞാൻ എന്നൊന്നും ഒണ്ടാക്കില്ല തെച്ച പറ്റുന്ന ദിവസങ്ങളില് മാത്രം
ആഹ് ആഹ്
ചെല ദിവസങ്ങളില് നോക്കുമ്പോ രാവിലെത്തപ്പൊക്കെ ബാക്കി ഉണ്ടാകുവേ
ആഹ് ആഹ്
ഈ അപ്പത്തിന്റെ മാവ് പിന്നെ ബാക്കി വന്നു കഴിയുമ്പോ പഞ്ചസാരെയോക്കെ ഇട്ടതാണെങ്കി ഇട്ടിട്ട്
ആഹ്
ഈ ഉണ്ണിയപ്പത്തിന്റെ നോൺ സ്റ്റിക്കിന്റെ പാത്രം ഒണ്ടല്ലോ
മ് മ് മ്മ്
അതില് എണ്ണ തൂത്തിട്ട് ഇത് കൊറേശേ അങ്ങു ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെക്കണം ഒരു മൂടി ഇണ്ടല്ലോ അയിന്
ആഹ് ആഹ് ആഹ്
മൂടി വെച്ച് കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോ അതിങ്ങനെ പൊന്തിച്ചെടുക്കാം
ആഹ്
അപ്പൊ അതെടുത്കഴിയുമ്പോ ശരിക്കും നമ്മള് ആ ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പില ആഹ് ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പില് അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഉപ്പചിവരുമ്പോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ടേസ്റ്റ് ഉണ്ട്
ഉം ഉം ഉം
അങ്ങനെ ഓരോനും ഓരോ പരീക്ഷണ ആനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ
മ് മ്
ഉണ്ണിയപ്പം ഉണ്ടാക്കുവായിരുന്നു ഇപ്പൊ കൊറ ആായിട്ട് എല്ലാത്തിനും മടി പിടിച്ച്
ആഹ് ആഹ് ഞാൻ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കലിണ്ട് ഇങ്ങനെ
ആഹ് സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും
ആഹ ആഹാ കാര്യട്ടന്നെ ബിരിയാണി ഇതൊക്കെ തന്നെയ ഉണ്ടാക്കല്
ആഹ് ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അങ്ങനെ എന്തെങ്കിലുംഒക്കെ അത്ണ്ടാക്കും പിന്നെ അല്ലാണ്ട് മന്തി അങ്ങനെ ഒന്നും ഉണ്ട ഉണ്ടാക്കിട്ടില്ല കേട്ടോ
ഏഹ് ഏഹ് ഏഹ്
അതിന് പരീക്ഷിക്കാൻ നിന്നിട്ടില്ല മന്തി ഇഷ്ടപ്പെടും പക്ഷെ പോരൻറ്സിന് ഇഷ്ടപ്പെടൂലല്ലോ ആഹ് അതുകൊണ്ട് ഞങ്ങള്ൾ മന്തി കഴിക്കുമ്പം പുറത്തു പോയി കഴിക്കും
ആഹ്
പിന്നെ എന്റെറെ കൊച്ചിന് വസുമതി റൈസ് അങ്ങനെ നീണ്ടിട്ടുള്ള അരികളൊന്നും കൊച്ചിന് ഇഷ്ടമല്ല
ആഹ് ആഹ് ആഹ്
ഇ നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ അവന് നമ്മൾ നിർബന്ധിച്ച് വാരി കൊടു ഒരുരുവാ തിന്നു അല്ലാണ്ട് പറയും എനിക്ക് ഈ അരി ഇഷ്ടമല്ലാന്ന് പറയും
ആഹ് വല്യ പോല് വെല്ലയുട്ടി
ആഹ് വലിയ കൂട്ടി അവന ആ അരി ഇഷ്ടല്ല പക്ഷെ ചേട്ടയിക്ക്
കൈ വിടാതെ ക്ക അങ്ങനത്തതൊക്കെ അത്ര ഇഷ്ടണ്ടാവുക
പക്ഷെ എല്ലാർക്കും പക്ഷെ അവര് നെയ്‌ച്ചോറിന്റെ അരിയും കൊണ്ട് നമ്മള് വെറുതെ ഉപ്മ ഉണ്ടാക്കി കൊടുതാല്
കഴിക്കും
അത് കഴിക്കും പക്ഷെ ഇത് എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല
ആഹ് ചെിലവൾക്ക് ഈ അരി ആഹ നല്ല വല്യ നല്ല വലപ്പം ഉണ്ടല്ല അരി
നീളം ഉള്ള അരി അല്ലേ
ആഹ് പിന്നെ നെയ്ച്ചോറ്റിന്റെരി ഇതൊക്കെ പറഞ്ഞ കഴിഞ്ഞാല് നമ്മക്ക് ത് കഴിക്കനോരു സോഫ്റ്റ് അയ്കാരം
ചെ
ആഹ് ഇത് നമുക്ക് കൈ ങ്ങനെങ്കില ഉരുള ഉണ്ടാക്കാനൻ കുട്ടികൾക്ക് വായിൽ വെടുക്കുമ്പഴൊക്കെ പുകുതിചാടി കൊണ്ട
ആഹ് അതെ
ഓഹ് ബീഫ്കൊണ്ട ഉണ്ടാക്കല് ചിക്കനോണ്ടോ
ഞാൻ അധികം ഉണ്ടാക്കുമ്പോം ഇവിടെ ചിക്കനും ഇവിടെ ചിക്കൻ മേടിച്ചാല് ബീഫും ഉണ്ടാവും ചിക്കനും ഉണ്ടാകും എന്താന്ന് വെച്ച കഴിഞ്ഞാല് ഞങ്ങളടെ ചേട്ടനുണ്ടെ അപ്പൊ പുള്ളി ബീഫ് കഴിക്കില്ല അപ്പൊ നമ്മള് ചിക്കൻ മേടിക്കുന്നു ബീഫ് മേടിക്കുന്നു ദിവസമാണ് ചിക്കനും കൂടെ മേടിക്കും ഞാന് ഫ്രൈഡ് റൈസിന്റെറെ കൂടെ ചില്ലി ചിക്കൻ കഴിഞ്ഞുസം മിച്ച് ആഹ് ഒരണം പിന്നെ ഇത് നോക്കിട്ട് പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആക്കിയായിരുന്നു അ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുപോലെ ബീഫും കൊണ്ട് ഒണ്ടാക്കി നോക്കി
ആ ആഹ്
അപ്പൊ അത് ചേട്ടായി എന്നോട് പറഞ്ഞ് അത്ര ടേസ്റ്റ് ഇല്ലല്ലോന്ന് പറഞ്ഞു
ഏഹ് ഏഹ്
ഇനിയിപ്പ വ്യാഴാഴ്ച ബിരിയാണി വെച്ച്
ആഹ് ആഹ് ഈ വ്യ അമ്മിഞാ ആ രണ്ടുസം മുമ്പ്
അല്ല ഈ വരുന്ന വ്യാഴാഴ്ച ബിരിയാണി വെക്കണം മോന്റെ ബെർ
അതെന്തേ അന്ന് ആഹ് ആഹ് ഒരു വയസ്സിലേ
ആഹ് അന്നേരം പിന്ന ആഘോഷം ഒന്നുമില്ല എന്റെ വീട്ടീന്ന് പപ്പേം മമ്മീം അനിയനും കൂടെ വരും പിന്ന ഇവിടെ ഉള്ളവരും പിന്ന പപ്പച്ചാ പേപ്പേന്റെ തറവാടോണ്ട്‌ തൊട്ടപ്പറത്താ
ആഹ് ആഹ്
അവിടുന്ന് അവരെ മാത്രേ വിളിക്കുന്നൊള്ളൂ
ആഹ് പള്ളി പോവൂലേ
രാവിലെ പള്ളി പോകും ങ്ങക്ക് രാവിലെ കുർബാന
ആഹ് ആഹ് ഞായറാഴ്ച അതായല്ല എല്ലാ ദിവസോം ഉണ്ടാകുവോ അതോ ഞായറാഴ്ച മാത്രോ
ഞായറാഴ്ച മാത്രല്ല എല്ലാ ദെവസോം ഒണ്ട്
ആഹ് ആഹ്
അന്നേരം നമ്മള് രാവിലെ പോയി പിന്ന വൈന്നേരം തക്കെ ആഘോഷിക്കുന്നുള്ളു മോന് ക്ലാസ് ഒണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
വേറൊന്നും ഇല്ല. പിന്ന ഞങ്ങള് ബിരിയാണിന്ന് പ്ലാൻ ചെയ്തൊണ്ടിരുന്നെ ഇനിപ്പ നെയ്ച്ചോറും ചിക്കൻ ആകോ അല്ലെ ചോറും ബീഫ് അങ്ങനെ ആക്കാന്നാണ്‌ പ്ലാൻ മാറോന്ന് അറിയില്ല
ആഹ് ആഹ് കേക്ക് കട്ടിങ് ഒണ്ടാവൂല്ലോ അല്ലെ
കേക്ക് എന്തായാലും കട്ട് ചെയ്യണം
മസ്റ്റ് ആണല്ലോ ആദ്യത്തതല്ലേ, കൊറേ സമ്മാനങ്ങള് ഒന്നും കിട്ടുവല്ലോ ആദ്യത്തെ ബർത്തഡേയ്ക്ക് പൊതുവേ
പക്ഷെ നമ്മൾ ആഘോഷിക്കുന്നില്ലല്ലോ, മൂത്ത കുട്ടീന്റെ ഒക്കെ ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ, സെക്കൻഡ് ബർത്ത്ഡേ ഒക്കെ ഗ്രാന്റ് ആരുന്നെ
ആഹ് ആഹ് പിന്നെ കുട്ടികള് കൂടുന്തോറും ബർത്ത്ഡേ കൊറഞ്ഞോണ്ടിരിക്കും
എത്ര കുറയും. പിന്നേന്ന് വെച്ചാൽ ഈ മാസം തന്നെ നമുക്ക് മഴക്കാലയതുകൊണ്ട് ചേട്ടായിക്ക് പൊതുവേ പണി കൊറവാ
ആഹ് ആഹ് എന്താ പണി ഓൽക്ക്
ചേട്ടായി ഡ്രൈവറാ
ആഹ് എന്തിന്റെ
പിക്കപ്പിലാ പോകുന്നെ അപ്പ ഇപ്പ ഈ സീസൺ അങ്ങ് കൊറഞ്ഞല്ലോ
ആഹ് ആഹ് ആഹ്
അന്നേരം നമ്മൾ നോക്കുമ്പം ഈ നമ്മളിപ്പ കടം മേടിച്ച് ആഘോഷിച്ച് കഴിഞ്ഞാലും പിന്നെ നാളെ നമ്മളത് വീ ട്ടാൻ നമ്മളൊരു പണി കണ്ടുപിടിക്കണ്ടേ അതെ ഇപ്പ എല്ലാരും വിളിക്കുന്നവർ വരും ഫുഡ് കഴിക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരും അവര് പോകും നാളെ നമ്മള് വേണ്ടേ അതൊക്കെ വീട്ടാൻ
അതാണ് നമ്മളൊരു ഗിഫ്റ്റിന് വേണ്ടി ട്ട് നമ്മൾ ഇങ്ങനെ പരിപാടി ഇണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഗിഫ്റ്റിലാറെ ചിലവ് നമ്മള് പരിപാടി ഇണ്ടാക്കിന് അയ്ക്കാരം
അതെ അതെ ആ പൈസ ഉണ്ടെങ്കില് നമ്മൾ ആ നടത്തുന്ന പൈസ എന്റെ കൊച്ചിന് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് മേടിക്കാലോ
ക്കെ അതാണ്
അപ്പൊ ഞങ്ങള് അതും പറഞ്ഞ ഇരിക്കുന്നത് അപ്പ വീട്ടിൽ മാത്രേ വിളിക്കുന്നൊള്ളൂ
ആഹ് ആഹ്
പിന്നെ എന്റൊരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബർത്ഡേ നടത്തുന്ന സമയം അനാഥാലയം ഒക്കെ ഉണ്ടല്ലോ ഉം ആഹ് അവിടെ പോയിട്ട് മക്കക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കോ ഒരു മിഠായിയോ പായസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്ക ടുക്കണെന്ന് എനിക്കൊരാഗ്രഹം ഒണ്ട് നട ക്കോന്നൊന്ന് അറയില്ല
ആഹ് ആഹ് ഓൽക്ക് ‌അങ്ങനെത്തോൽക്ക്‌ കൊടുത്താലല്ലേ അതിന്റെ പുണ്യം നമക്ക് കിട്ടുള്ളൂ
ത് നല്ലതല്ലെ നമ്മുടെ കൊച്ചിനും നല്ലതാ പ്രാർത്ഥനയും കിട്ടും
അതണെ നല്ല കാര്യാണല്ലോ അതെ അതെ
അങ്ങനെയൊക്കെ കാ നമ്മള് കാണിച്ചു കൊടുത്താലേ നമ്മടെ മക്കളും പഠിക്കൊള്ളൂ
പഠിക്കോള്ളൂ പിന്നെ അതുപോലെ ഇങ്ങൻത്തെ ഓരോ അവസ്ഥ ങ്ങ ഇങ്ങൻത്തിം ആൾക്കാരുണ്ട്ന്ന് കുട്ടികൾ കാ
ഇവർക്ക് നോക്കുമ്പോ ഇവര് രാവിലെ എണീക്കുന്ന് ഇവര് പറയുന്ന സാനങ്ങൾ ഉണ്ടാക്കി
കിട്ടുന്നു അതാണ് ഓലെന്ത്‌ പറഞ്ഞ് കഴിഞ്ഞാ ലലും നമ്മളത് വാങ്ങി തരൂലാന്ന് പറീലല്ലോ ഓലോട്
അതെ നമ്മള് പുറത്തൊക്കെ പോയിക്കഴിഞ്ഞാൽ ചിലപ്പോം വാശി പിടിച്ച് കരഞ്ഞ് ഓരോ സാനങ്ങള് മേടിക്കും
ആഹ്
ഏഹ് നമ്മുടെ ഒന്നും ചെറുപ്പത്തിലൊന്നും അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടാനില്ലല്ലോ
ഇല്ലല്ല
അന്നേരം പിന്നെ അതിനെ നമ്മള് കൊതിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പ ഇവർക്കതൊന്നും അല്ല ടൗണി പോയി കഴിഞ്ഞിട്ട് ഇതു വേണെ ക്കിത് വേണംന്ന് പർഞ്ഞ കഴിഞ്ഞ അന്ന് അന്നേരം അ ത് തന്നെ മേടിച്ച് കൊടുക്കൂല്ലേ
ഉം അതെ
പിന്നെ നമ്മള് നോക്കുമ്പം ആദ്യത്തെ കുട്ടിക്ക് നമ്മൾ കൊർച്ചും കൂടി മേടിച്ചു കൊടുക്കും ആദ്യായിട്ട് നമു
അത് കൊടുക്കും അതാണ് ആദ്യത്തിന് നമ്മള് നോക്കും പിന്നെ ഇങ്ങനെ കൊറഞ്ഞോണ്ടിരിക്കും
അതെ കൊറഞ്ഞോണ്ടിരിക്കും
ഉം ഉം അതെയതെ പിന്നെ കു ട്ട്യേള് വലുതാവ്ണോട്ത്തോളം പ്രാരാബ്ധം കൂടാണ്.
അതെ പ്രാരാപ്ധം കൂടാണ് എല്ലാത്തിനും പൈസയായില്ലേ
അതാണ് ഉം
എല്ലാ സാധനവും പൈസ കൊടുത്ത് വേണ്ടേ മേടിക്കാൻ
അതാണെ
സാധനങ്ങൾക്കും ഓരോ ദെവസം തോറും എന്തൂരം വിലയാ വരുന്നത്.
അതാണെ വെലയാ ഒരു സ്വർണ്ണത്തിനാണ് എന്തിനും-
അതെ സ്വർണ്ണത്തിന് എന്തൊര് വിലയാ
ഉം അയിനതൊന്നും ഇപ്പൊ കാ നോക്കണില്ലല്ലോ വാങ്ങാൻ തന്നെ പോവണ്ടയിപ്പൊ.
അതന്നെ. അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ലല്ലോ
ഏയേ അങ്ങോട്ട് പ്രവേശനല്ലാ.
പിന്നെ വെള്ളിക്കാണെങ്കിൽ ഇപ്പൊ സ്വർണം വെള്ളി വെള്ളിക്കും ഭയങ്കര പൈസയല്ലേ.
അതെ അതെ
വെള്ളിക്കും നല്ല പൈസയായി.
അതാണെ സ്വർണ്ണം കൂടുമ്പം അത് അതിനും കൂടന്നെയല്ലേ
അതാ എല്ലാത്തിനും പൈസയായി.
ആഹ് ആഹ്
ഇപ്പം വരും മീൻ മോൻ ഒറങ്ങി എണീറ്റതാ.
ആഹ് ആഹ് എന്നാ ഇനി അയിനെ ഫുഡ് എന്താച്ചാ കൊടുക്കീന്ന്
ആഹ് എന്നാ ശരി ശരി ആഹ് ശരി.